ഓഹ് ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ടല്ലോ
ഉണ്ടോ എന്തൊക്കെണ്ട് വിശേഷം വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്ക്ന്ന്
ആഹ് എന്തേ കൈച്ചേ
ഞൻക്ക് ചോറായിരുന്നു
ആണോ
കഴിച്ചില്ലേ
ഇല്ല കഴിച്ചില്ല
ഒമ്പത് മണിയായി ഞങ്ങളൊക്കെ ഏഴെട്ട് മണിയൊക്കെ ആവുമ്പോഴേ കഴിക്കും
ആന്നോ ഇവിടെ ലേറ്റാവും കഴിക്കാൻ
ആണോ
ആ
ഞങ്ങളെന്നും നേരത്തെ കഴിക്കും നേരത്തെ കഴിച്ചാലെ കഴിച്ച് പിന്നെ ഉടനെ ഉറങ്ങിക്കൂടാല്ലേ അങ്ങനെ ദഹിക്കുകയൊക്കെ വേണ്ടേ നല്ലതോലെ അതുകൊണ്ട്
ഇവിടെ എല്ലരും താമസിച്ച കഴിക്കാറ്
ആ ചായയൊക്കെ വയിട്ട് താമസാന്നോ കുടിക്കുന്നേ
ചായൊക്കെ അത് നാലര മൂന്ന് മണിയൊക്കെആ ആ സമയത്ത്
ഓ ഇട വെളിയിലൊക്കെ പോയിട്ട് വരാനൊക്കെ ലേറ്റാകോ ല്ലേ ആൾക്കാർ
ആ എങ്ങ്ണ്ട് മഴയുണ്ടോ
ഇന്ന് മഴ കുറവുണ്ട് ഇന്ന് കുറവുണ്ടായിരുന്നു ഉച്ച വരെ ചെറിയ മഴയ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വെയില
മ് ഇവിടെന്ന് മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു ഉച്ചക്കുണ്ടായിരുന്നു
നമുക്കൊരാഴ്ചയായിട്ട് മഴയാണ്
ആണോ
മ് ആ ഭയങ്കര മീൻകറി ഉച്ചക്കത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ചക്ക ചക്ക ഉണ്ടായിരുന്നു
ആ
നിങ്ങക്ക് ചക്കയൊക്കെ കിട്ടോ
ഇവിടെ അങ്ങനെ കൊറവ്വാത് ചെല വീടുകളിലൊക്കെ കാണാം നമ്മളവിടെ
ഉം ഇവിടെ പരിസരത്തിപ്പോ മൈന കുറവ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു
പാടപ്രദേശം ആണോന്നോ
ഉം അടുത്തൊരു പാടൊക്കെയുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇവിടങ്ങ് കാണാനില്ല വീട്ടിലില്ല പരിസരത്തെ എവിടെങ്ങലും ഉണ്ടെങ്കിലെയുള്ളൂ പക്ഷെ ഇവിടെ
ഓ ആണല്ലേ നമ്മുടെ എവിടെയൊക്കെങ്ങ് ചക്കയായ പിന്നങ്ങ് ചക്ക ചക്കയുടെ ഒരു മേളമാണങ്ങ് ചക്കയങ്ങടന്ന് വീ
സീസൺ
സീസണായ തേങ്ങ നമ്മുടെ ബയ്യത്തി മൂന്നാല് പ്ലാവുണ്ട് എല്ലാം അങ്ങും അടന്ന് അടന്നും അങ്ങനൊരു പഴുപഴുത്തൊക്കെ ഇങ്ങ് വീഴും അതിയൊന്നും അത്രയൊന്നും ആർക്കും വേണ്ടല്ലേ ആദ്യൊക്കെ പിടിക്കുമ്പോ എല്ലാവർക്കും വേണം ഇപ്പൊ പിന്നെ എല്ലാ വീട്ടിലും അങ്ങുണ്ട് അതുകൊണ്ടാർക്കും വേണ്ട പിന്നെ കുറച്ചൊക്കെ ഈ ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോവും ചക്കക്കാരെ ചക്ക എടുക്കുന്നത് തമിഴ്നാട്ടുകാരൊക്കെ വരുവല്ലേ അവരും
ആഹ്
വിളഞ്ഞതൊക്കെ മേടിച്ചോണ്ടുവ്വാ പിന്നെ അത് അവിടെന്ന് അടുത്തത് മൂത്ത് പിന്നെ വീഴും ചക്കയുടെ സമയമായ മഴയും കൂടെയായാൽ പിന്നെ നമുക്ക് ജോലി തന്നെ ചക്ക വീഴുമ്പം പിന്നത് വാരി കളയണം ത് തവടെ കെടന്ന് സ്മെല്ലെട്ക്കും ചക്ക കെടന്ന്ട്ട് ഉം നമ്മടെ വീടുള്ള പറമ്പി
മാങ്ങയുണ്ട് മാങ്ങ തീരാറായി ഇങ്ങക്കവടെ മാങ്ങയൊക്കെ ഉണ്ടാവോ
ആ മാവുണ്ട് പിന്നെ അപ്പർത്തൊക്കെയുണ്ട് ഇപ്പീ പഴുക്ക സമയാവുമ്പോ അല്ലെങ്കി മഴ മറ്റേ കാറ്റക്കടിച്ചിട്ട് അങ്ങനെ വീഴൊക്കെ ചെയ്യും അതൊക്കെ കിട്ടും പിന്നനു കൊമ്പൊക്കെ ഒടിഞ് വീണ് അപ്പോഴെക്കിവടെ ലൈൻ കമ്പിക്കിട്ട് കറണ്ടിന് പ്രശ്നൊക്കെയായിട്ട് അപ്പോ അങ്ങനെ വീഴുമ്പോഴൊക്കെ ആ ക്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കൊടുക്കും
ഓ ഓ ഓ ആ അങ്ങൻത്തെ സെയ്സ് മയായ പിന്നെ ഉള്ളവര് പിന്നങ്ങ് കൊടുക്കും പിന്നെന്താ ചെയ്യ എല്ലാം കൂടെ
ഉം
കൊർച്ചൊക്കെ ഞമ്മള് ഒരു ലിമിറ്റില്ലേ കഴിക്കുന്നതിനൊക്കെ മാങ്ങയായാലും ചക്കയായാലും ഒക്കെ പിന്നെല്ലാർക്കും കൊടുത്തു തീർത്തു
ഇവിടൊക്കെ പിള്ളേരുണ്ട് ഒരുപാട്
ആഹ് പച്ച അത് പിള്ളേർ വന്ന് എറിയും പച്ച പച്ചയായിട്ട് നിൽക്കുമ്പഴെ വിളയുന്നേന് മുമ്പേ വന്ന് എറിഞ്ഞിടും
ആഹ്
ഉം കൊച്ചുങ്ങൾ മാവൊക്കെ കണ്ടാ മാങ്ങയൊക്കെ നിക്കുന്നത് കണ്ടാ അവർക്ക് കഴിച്ചില്ലേലും ഒന്ന് എറിയണോന്ന് തോന്നും
പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങള്
ഇവടെ വിശേഷൊന്നുല്ല മഴ തന്നെ
അതെന്നെ കൃഷിയൊക്കെണ്ടോ വീട്ടില്
കൃഷി നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അല്ലെ വെള്ളം കേറി ആകെ ഇതായി പോയിനട്ടതൊക്കെ യില്ലേ
ആ നിങ്ങക്കെ അങ്ങട്ട് മഴ പെയ്താ വെള്ളം കേറ മഴ പെയ്താ വെള്ളം കേറു അല്ലേ
ആഹ വെള്ളം കേറും അപ്പഴേക്കും കപ്പിയിട്ടത് അങ്ങനെയൊക്കെ വെള്ളം കേറിട്ട എല്ലാം പറിച്ച് പറിച്ചിട്ട് നമ്മളും ഇടുത്തു കൊറച്ചൊക്കെ അപ്പർത്തൊ ക്കെള്ളോൽക്ക് കൊടുക്കും ചെയ്തു പിന്നെ ഒരുപാട് മഴ ഇതായി കഴി ആ വീട്ടിലൊക്കെ കേറു ഉം
താമസിക്കാൻ അന്നേരം ബുദ്ധിമുട്ടല്ലേ
താമസിക്കാൻ ബുദ്ധിമുട്ട ചെല സമയത്ത് ഇങ്ങനെ വെള്ളം കേറിട്ട് നമ്മള്ങ്ങനെ പടിക്കല് ഇങ്ങനെ വന്ന് നിക്ക ക്കത്തെള്ളു
ഓഹോ വീട്ടിനകത്ത് റൂമിനകത്ത് റൂമിനകത്തോട്ട് കേറത്തില്ലെ ന്ന്ട്ട് ഈ പ്രളയ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ
പ്രളയ സമയത്തൊക്കെ ആ വീടൊക്കെ മുങ്ങി അയ്ന്റെ അടിലാ
ആന്നോ ശൊ
ആ
അന്നേരം നിങ്ങള് പിന്നെ ബന്ധു വീട്ടിലോട്ട് പോയോ?
ഉം ബന്ധു വീട്ടി പോയി. ക്യാമ്പിനെങ്ങും പോയില്ല.
ആഹ് ആഹ്
പക്ഷെ അന്ന് ഒരു ര ണ്ടു മാസം രണ്ടര മാസത്തോളം അങ്ങനെ വീടൊക്കെ കെടന്നു അയ്നകത്ത്
അയ്യോ എന്നിട്ടേ പിന്നെ മ്മള് തിരിച്ചു വരുമ്പോ വീട്ടിലുള്ള ഒരു സാധനവും കൊള്ളത്തിലായിരിക്കൊല്ലോ. മണ്ണും ചളിയും എല്ലാം കേ അല്ലേ
ആഹ് എല്ലാം ചെളിയാര്ന്നു. ആഹ് സ്റ്റാന്റ്
സ്ലാറ്റ് ഉം
ആ സമയത്ത് മലയിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ചെളി അതിന്റെ ചെളിയെല്ലാം കൂടി വന്നിട്ട് അടിക്കായി
അയ്യോ എന്തൊരു ബുദ്ധിമുട്ടാ നമ്മടെ ആ രീതില്ല അതല്ല ഈ പ്രളയ സമയത്തൊക്കെ നമ്മുടെ നാട്ടിന്നൊക്കെ ആൾക്കാരിങ്ങനെ പോവായ്ര്ന്നു ആ പ്രളയം ഒരുപാട് ബാധി ച്ചോട്ത്തൊക്കെ ക്ലിൻ ചെയ്യാൻന്ന് പർഞ്ഞ് വോളന്റിയേയ്സും അങ്ങനെക്കെ പോവുന്ന കണ്ടിട്ടുണ്ട്.
ഇവിടെ വന്നിട്ടുണ്ട്. കൊല്ലത്തൂന്നൊക്കെ ആൾക്കാര് വന്നിട്ടുണ്ട്.
ആഹ് നമ്മള്
ക്ലീനിംഗ്നേ അവര് ഈ ക്ലീനിങ്ങിനായിട്ട് വന്നായിരുന്നു.
ആഹ് ആഹ് ആഹ് വോളന്റിയേഴ്സ് ഓരോ സംഘടനയായിട്ടൊക്കെ പൊന്ത പോവു ആയിരുന്നു.
ഇവിടെ ഒക്കെ ആൾക്കാര് വീട് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം തൂമ്പൊഴക്കില്ല അതൊക്കെ എട്ത്തിട്ട് വന്നിട്ട് അവ കാരണം അത്രക് ഒറച്ച ചെളിയായി ടൈലൊക്കെ കാണണങ്കി പരമാവധി ചെളി കോരി കളയണം.
അയ്യോ പിന്നെ എത്ര നാളെടുക്കോ ആ വീടന്ന് വീടാക്കി എടുക്കാല്ലേ
അത് കഴിഞ്ഞ് പിന്നെ അമ്മള് വീട് ക്ലീൻ ആക്കി പെയിന്റ് അടിച്ച് പിന്നിം ടൈല് ഇട്ട് അടുക്കള പിന്നെയും പിന്നെ ഷീറ്റ്‌ മേഞ്ഞ്‌ വീട്ടിലുള്ള സാധനങ്ങൾ പിന്നെയും മേടിച്ച്
ആഹ് ആഹ് ആഹ്
അത് കഴിഞ് പിന്നെ അന്നത്തെ വെള്ളപ്പൊക്കം പോലെ പിന്നെ വന്നിട്ടില്ല പക്ഷെ എന്നാലും ഇങ്ങനെ മഴ പെയ്തി ഡാമെല്ലാം ഇങ്ങനെ തൊർന്ന് വിടുമ്പോഴേക്കും കേറാൻ തൊടങ്ങും.
ഓഹ്
ഉ പറ
അന്നിട്ടേ ആന്നിട്ട് ആ ഉ പ്പയൊക്കെ പറയുന്ന കേക്കാമേ ഈ നമ്മുടെ റൂമിനകത്ത് നിന്ന് തറേന്നിങ്ങനെങ്ങ് വെള്ളം പൊങ്ങോന്നുള്ളതാണോ
ആഹ് പെരക്ക്പ്പ നമ്മള ചെലപ്പോ നമ്മുക്ക് വീടിന് പൊറത്ത് ചിലപ്പോ മുട്ടിന്റെ അവിടം വരെ വെള്ളം കാണും. ആ വെള്ളം ആഹ് ചെലപ്പോ നമുക്ക് പെരക്ക്ക്കളത്തും വന്നതു കൊണ്ട് ഇനി അകത്ത്കേറത്തില്ല. പൊർത്തൂന്ന് അകത്തോട്ട് വരത്തില്ല പക്ഷെ
നിങ്ങക്ക് രണ്ടു നില വീടാണോ ഒറ്റനില ആ ആ ആ
തറക്കകത്തുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരും.
അയ്യോള ആ അതാ ഞനെ കേട്ടിട്ടുണ്ട്.
അതി നമ്മുടെ ഒന്നാമത്. വെള്ളം കയറുന സ്ഥലതോണ്ട്. നമ്മുടെ ഈ ഫൗണ്ടേഷന് വെള്ളം കൊറി കറി കറി അതി ഉറപ്പൊക്കെ അങ്ങ് പോകും. ഇളകിട്ടേ അപ്പൊ അങ്ങനെ വരുമ്പം. ഫൗണ്ടേഷൻ അങ്ങനെൊ കേടുപാടൊക്കെ വരുമ്പോഴേക്കും പിന്നെയും ആക്കന്ന് വെള്ളം കയറാൻ തുടങ്ങും.
പേറന്നരം ഒറ്റ നല്ല വീടാണോ?
ആ ഒറ്റനല വീട. പിന്നെ നമ്മള് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ. തറ ഇട പിന്നിം ഇളക്ക.
ആഹ്
അല്ലാണ്ട് നമുക്ക് പെരയടിക്കാൻ പറ്റുന്നല്ലോ അപ്പൊ നമ്മള് പിന്നിം. കട്ട വെച്ച് പിന്നെ അകത്ത്മുഴുവൻ പൊക്കി കെടും. കെടുമ്പ്പഴേക്കും പിന്നെ പിന്നെ ഇതിനു മുമ്പേ ഈറുപ്പം കണക്കെ ആവത്തുള്ളൂ തുടച്ച മാറ്റാ പറ്റും.
ആഹാ ആഹ് ആഹ് മനസ്സിലായി ആഹ
ചിലവക്കാണെങ്കി എന്നാലും കേറും അത്ര കും അത്രക്കും ഫൗണ്ടേഷന് ഒക്കെ മോശംആണ് ന്നുണ്ടെങ്കിൽ പിന്നെയും കേയറും ചിലർക്ക്.
ഫൗണ്ടേഷൻ മോശമായി കഴിഞ്ഞൽ പിന്നെ നിങ്ങള് അത് വീണ്ടും എന്തോ ചെയ്യുന്നത്.
വീണ്ടും നമ്മള് ഇത് തറയില് ഇളളകം ഉണ്ടാക്കത്തോള്ളൂ. പിന്നെ ഇഷ്ടികയും വെച് മണലും വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ തറക്ക് പൊക്കം കൂട്ടും.
ഓ ഓ ഓ അങ്ങനെ ചെയ്യും. ആ
അകത്തുന്ന് തനൊ പൊക്കത്ത കുളിക്കും.
ഓ ഓ അന്നേരം എന്തൊരു ജോലിയണതൊക്കെ അല്ലേ?
പൈസ ചലവാ.
ആഹ പൈസ ചിലവും ജോലിയും നമ്മൾ താമസിക്കുന്ന വീടുകളിൽ ഇങ്ങന്നെ പണിയും. തോറുംന്തോരും ബുദ്ധി
അത് എല്ലാ വർഷം. പക്ഷെ നമ്മൾ. ഈ വെള്ളപ്പൊക്ക അങ്ങനെ കാര്യള്ളതണ്ട്. ചില വർഷമൊക്കെുണ്ടെങ്കിൽ മഴ അ കിട്ടയി എന്നുണ്ടെങ്കിൽ നമുക്ക്ത്ര കുഴപ്പമില്ല.
ആ ആ് ചില വർഷം ഭയങ്കര മഴയായിരിക്കുംല്ലേ.
എന്നാ പിന്നെ ചൂടും സഹിക്കാൻ. വയ്യ
ആ അത് തന്നെ ചൂട് സമയ ആകുമ്പോഴ വിചാരിക്കും ഒരു മഴ പ്രീത മതിയായിരുന്നു. നമുക്ക് അങ്ങനെ മഴക്ക മഴ പെയ്യുന്നന്നേ ഉള്ളു വെള്ളം കയറുന ഏരിയൊന്നുമല്ല അതൊണ്ട് അങ്ങനൊ ഒരു ബുദ്ധിമുട്ട് നമു ക്ക് അറിയത്തില്ല.
അതല്ലേ നമുക്ക് എല്ലാ വർഷവും ഉണ്ട് എല്ലാ വർഷവും ഒന്നെങ്കിൽ ഒരു മൂന്ന് തവണ.
ആഹ ഹഹ ഹഹ.
വെള്ളം ഇങ്ങനെയെ കയറും.
ഓ.
ഈ മൂന്ന് തവണ കയറുന്നതിനകത്ത് ഒരു. തവണയെങ്കിലും പെരക്കാത്തൊക്കെ കേറിട്ട് പോ. ശരിയന്ന ഓക്കെ.